ഹലോ
ആഹ് എന്ത് ചെയ്യണ്
ഓ പിള്ളേരെ നോക്കി ഇങ്ങനെ ഇരിക്കുവായിരുന്നു പിള്ളേര് കുരുത്തക്കേടാണ് അവരെ ശ്രദ്ധിച്ചില്ലെങ്കി ശരിയാവൂല ആഹ് അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവൂലേ
ആഹ് ശരിയാണ് ഇതൊക്കെ ഞമ്മക്കൊരു വ ണ്ടാവുള്ളൂ അതല്ലേ എന്നും ഉണ്ടാവുള്ളൂ
ആഹ് ആഹ്
വേറെന്തൊക്കെയ ആഹ് രാത്രിക്കലിക്കുള്ളതൊക്കെ ആയി ചോറ്ണ്ട് മീൻകറിയുണ്ട് മീന് വറുത്തതുണ്ട്
എന്ത് മീനാ
ഇവിടെ കിളിമീന് പറയും
ആഹ് ആഹ് ആഹ് അറിയാം അറിയാം ആഹ് കിളിമീൻ തന്നെ
അവിടെ ആഹ് മുള്ളുണ്ട്
ആഹ് ഇവിടെ ഇറച്ചി മേടിച്ചായിരുന്നു
ആഹ്
ഇറച്ചിക്ക് ചോറ് ആഹ് ബീഫ്
ആഹ് ആഹ് ബീഫോക്കെ കഴിക്കൂല്ലേ
ആഹ് എല്ലാം കഴിക്കും
ആഹ്
കഴിക്കാത്ത ഒന്നുല്ല എല്ലാം കഴിക്കും
എത്ര കുട്ടികള രണ്ടാളോ
ആഹ് രണ്ടുപേരും
ആഹ് ആഹ്
ഉം
ഇനിയിപ്പ കുറച്ച് കഴിഞ്ഞ കുട്ടികളൊക്കെ വരും അപ്പ പിന്നെ വിളിക്കാനൊന്നും പറ്റില്ല
ഇക്ക എവിടെ പോയി
പുറത്ത് പോയ്ക്കുണു
ഏഹ് ഇങ്ങള് പോയില്ല
ഇല്ല അവര് ഇടക്കിടക്ക് പോണ ആൾക്കാരല്ലേ അവർക്ക് കൂട്ടുകാരന്മാരൊക്കെ കൂടെ കറങ്ങണ ആൾക്കാരല്ലേ
ആഹ് ആഹ്
ആളിപ്പോ കുറച്ചു നേരത്തെ പോയത ആളിവിടെ കടൻ്റെ അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും കൊടുത്ത് കഴിഞ്ഞാല്
വരും
പിന്നെ ഇന്ന് പുറത്തു പോവൂല്ല അപ്പൊ വന്ന് കഴിഞ്ഞാ വിളിക്കും വിളിക്കണോണ്ട് കുഴപ്പൊന്നുല്ല നമ്മള് വിളിക്കുമ്പോ സൗണ്ടൊന്നും പാടില്ലല്ലോ അതൊരു ബുദ്ധിമുട്ടാവൂലേ അപ്പ അതൊണ്ടാണ്
ഇപ്പൊ ഉറങ്ങിട്ടൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പ അത് നടക്കൂല സമയം പോവാണ് പ്പെ ഇപ്പൊ ആരുല്ല അങ്ങനെ വിളിച്ചതാ
ആഹ്
ഉം പിന്നെ ഉം സത്യ ആയിട്ടും
മഴ ഉണ്ടോ നാട്ടിൽക്ക്
മഴ ഇന്നപ്പോ അങ്ങനെ വല്ല്യ മഴയും കാര്യങ്ങളന്നും ഇല്ല വെയില്ണ്ട് വെയിണ്ടായിന്നങ്ങോണ്ട് തുണിയൊക്കെ എല്ലാം ഉണങ്ങി കിട്ടി
അതെ അതെ ഇന്ന് ഇവിടെ അങ്ങനെ തന്നെയാണ് ഉച്ചക്ക് ശേഷം വെയിലായിരുന്നു
ആഹ് അതെ
അതുവരെ നല്ല മഴയായിരുന്നു
ഇങ്ങള് ബീഫ് ഒക്കെ വെക്കലില്ലേ കറിയൊക്കെ
ആഹ് വെക്കാറണ്ട്
ആഹ് ഇങ്ങളെങ്ങനെ വെക്കുന്നെ
ഞങ്ങള് പിന്നെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ട് അയ്ലേക്ക് വല്ല്യ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് എല്ലാടും ഇതൊക്കെ ചതച്ചിട വല്യ ഉള്ളി അരിഞ്ഞിടും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും തക്കാളിയൊക്കെ ചതച്
ചതച്ചത് ഉം ഉം
ആഹ് എന്നിട്ട് അയില് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണേ ഒഴിക്കും
ആഹ് എല്ലാ പൊടിയൊക്കെ അധികൂടെ തന്നെ ഇടും
ആഹ് ഒക്കതികൂടെ ഇടും
ആഹ് ആഹ്
എന്നിട്ട് നല്ലോണ്ണം അങ്ങിട്ട് ഇളക് കയോണ്ട് ഇങ്ങനെ ഒന്ന് തിരുമിയിട്ടാണ്ട് ഇളക്കി കൊടുക്കും
ആഹ്
വള്ളം ഒന്നും ഒഴിക്കൂല അങ്ങനെ അടുപ്പത്ത് വെക് ച്ച് ഒര് എട്ട് വിസില അത് ഞമ്മളെ ഇറച്ചിടെ വേവിനനുസരി ച്ചാണ് വിസില് ആഹ് ഇവിടെ എട്ട് വിസിലോ ഒമ്പത് വിസിലൊക്കെ അടിക്കും നല്ല ടേസ്റ്റ്ണ്ടാവും അങ്ങനെ ആവുമ്പോ പിന്നെ അമ്മുക്ക് കറിയൊക്കെ തോനെ വാണന്നുണ്ടെങ്കില്
ഇച്ചിരി ചാറുകൂടെയ്
ആഹ് ഇത്തിരി വള്ളം ഒഴിച്ചിട്ട് കൊടുക്കാ ആഹ് അല്ലാതെ വള്ളം ക റി വാണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ വെക്ക അങ്ങനെ വെക് ക്കുമ്പൊ ഞങ്ങള് പൊരിച്ചെടുക്കും അത് ചട്ടിയ അടുപ്പത്ത് വെച്ചിട്ട്ത് വിസിലടിച്ച് കഴിഞ്ഞാൽ ചട്ടിയടുപ്പ് ത്ത്ട്ടുവെച്ചിട്ട് എണ്ണ ചൂടായി രണ്ട് മണി ഉലുവടും അഴിൽക്ക് എന്നിട്ടയില്ക്ക് എർ ച്ചികൊടീട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇടക്കിടയ്ക്ക് ചട്ടി മാറ്റുട്ടോ അപ്പൊങ്ങനെ ആഹ് അപ്പൊ അങ്ങനെ മുരിക്കന ഒരു ബ്ലാക്ക് കളറായി വരും അയിൽ ലേസം പിന്നെ കുരുമുളക് പൊടി ഇടും
ആഹ്
നല്ല കറുത്ത കളറായിട്ട് വരും നല്ല ടേസ്റ്റാ ഇതും രസം വർ രസം വെച്ചതും വപ്പടം കാച്ചിയതും ബീഫ് പൊരിച്ചതും നല്ല ടേസ്റ്റാ അങ്ങനെ കഴിക്കാൻ
ഏഹ് ആഹ് ഇവിടെ അങ്ങനെ വെച്ചിട്ടൊന്നുല്ല ഇനി അങ്ങനെ ഒന്നു ചെയ്യണം ഇവിടെ ഇവടെ ആദ്യം ബീഫ് തന്നെ വേവിക്കും ബീഫ് ബീഫും പിന്നെ മറ്റേ മൊളക് പൊടിം മഞ്ഞപ്പൊടി ഉപ്പ് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് തിരുമീട്ട് വേവിക്യാം വെക്കും അത് വെന്ത് കഴിയുമ്പോ പിന്നേ വേറൊരു ച ചട്ടി വെച്ചിട്ട് അയിലേക്ക് വെളിച്ചെണ്ണി കടക് കടക് ഇടും കടക് പിന്നെ ഇഞ്ചി വെൾത്തുള്ളി ഇതെല്ലാം ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്നു മൂത്ത് വരുമ്പയത്തേക്കും സവാള ഇടും സവാള ഇട്ട് ഒന്ന് ഒന്നോക്കെ ആയി കഴിയുമ്പോ വയണ്ട് വരുമ്പത്തേക്കും മസാല പോടി ബീഫ് മസാല മല്ലി പോടി മൊളക് പൊടി കുരുമുളക് പൊടി പിന്നെ പെരുഞ്ചീരകം അങ്ങനെയൊക്കെ ഇച്ചിരി എല്ലാ ഇട്ട് അതൊന്ന് വഴറ്റി വരുമ്പോത്തേ ക്കും മൂത്ത് മൂത്ത് മണ ഒക്ക പോയി വരുമ്പോ ഒരു മണം വരോ നമു എർച്ചി വേവിച്ച അങ്ങോട്ടേക്ക് ഒഴിക്കും പിന്നേ അഞ്ചോ പത്തോ മിൻറ്റ് അടുപ്പത്തിരുന്നു ആ മസാലയൊക്ക ഒന്ന് പിടിക്ക്ണ വരെ ഒന്ന് തെളച്ച് കഴിയുമ്പോ
ഉം
അങ്ങനെയാണ് ചെയ്യല്.
ഉം
പിന്നെ
പിന്നെ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണു. എത്ര ആ
ബീ ബീഫും പൊറോട്ടെക്കെ ആണെങ്കില് ട്ടെസ്റ്റ അല്ലേ പിന്നെ അങ്ങോട്ട് മഴക്ക ഒണ്ടോ
ഇല്ല. മഴ ഉച്ചക്ക് ശേഷം ഇല്ല. ഉച്ചവരെക്കെ ഉണ്ടാർന്ന്. ഉച്ച
എല്ലാടത്തും പൊതുമൊ പൊതുവായിട്ടുള്ള തോന്നുന്നു മഴന്നും
ആ മഴയൊന്നു ഇന്നില്ല
ഉം
ഇന്ന് മഴക്കെ എല്ലാട്ത്തും കൊറവാ.
ആ
കൊറയട്ടെ. നമ്മള് തുണിയൊക്ക ഒന്നു ഒണങ്ങി കിട്ടാം വേണ്ടിട്ടേ അവരൊന്ന്
പിന്നെ ഞമ്മക്ക്ള്ളൊരു ബുദ്ധിമുട്ടല്ലേ അത് മഴ പെയ്താ തുണിയൊണങ്ങണം. എന്താ കു
ആ പിള്ളേർടെ വല്ല്യോര്ടെ പിന്നിം പോട്ടെ പി ആ സത്യായിട്ടും മിഷീൻല് പിഴിഞ്ഞ് ഇട്ടാലൊന്ന് ഒന്ന് ഒണങ്ങി കിട്ടണെങ്കില്
ഉം
അതൊക്കെ ചെർക്കന്റെക്കെ കുഞ്ഞി കുഞ്ഞി കുഞ്ഞി ടൗസറ്. ആ ആ അത് ശരിയ. ഓയ്യോ ഒക്ക റൂമില് വിരിച്ചിട്ടിട്ടെ റൂമ് അങ്ങ് തൊറക്കുമ്പഴത്തേക്കും ഭയങ്കര സ്മെല്ലാണെ. ഫാന്റെ ചൊട്ടിലങ്ങനെ വിരിച്ചിടുമ്പഴേ. ആ ആ
വാർപ്പിന്റെ മോൾലിടും. അപ്പ പിന്നെ നമ്മക്ക് പ്രശ്നല്ലല്ലോ.
ആ. ആ ഞങ്ങളും അങ്ങനെ സ്റ്റെപ്പിന്റെ താഴെ ഇടു മേൾല് ഇടലാ ചെയ്യ്ന്നേ. അന്നിട്ട് ഒണങ്ങാത്ത ഒക്ക ഇട് ത്തോണ്ട് വന്നിട്ട് താഴെ ഞാന് റൂമി കൊണ്ടിടും. ഫാന്റെ കാറ്റ് കൊള്ളുമ്പഴത്തേക്ക് ഒണങ്ങോല്ലോ. പിറ്റേ ദിവസമാകുമ്പത്തേക്കും.
ഉം
അല്ലെങ്കി ഇടാൻ വേണ്ടേ
അതെ. അല്ലെങ്കിൽ നല്ല തണുപ്പും ഉണ്ടാവും ഡ്രെസ്സിന്.
ആഹ് മഴക്കാലം ആകുമ്പം ഡ്രസ്സ് ഇടാനുണ്ട് ആഹ് ആഹ് മഴക്കാലത്ത് ഡ്രസ്സ്‌ ഇടാൻ തന്നെ കിട്ടൂല. പക്ഷെ വേനലായിക്കോട്ടെ എത്ര ഡ്രസും അവിടെ അങ്ങനെ ഇരിക്കും. ഒറ്റ ഡ്രസ്സിന്റെ ആവശ്യം ഇല്ല.
അത് എന്താച്ചാ ഏതാ ഫസ്റ്റ് കൈ കി കിട്ടിയിട്ട് അത് ഞമ്മളെടുത്തിടും. അത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ
ചൂട്കൊണ്ട് പിള്ളേരിടൂല്ലേ. അങ്ങനെ നടക്കും വേനലാമ്പോ.
ശെരിയാ
മഴയത്ത് കഴുകിയിട്ടാലും കഴുകിയിട്ടാലും തീരുവും ഇല്ല ഒണങ്ങുവില്ല.
ഉം
എന്റെ ചെറുക്കന് ഒരു ദിവസൊക്കെ ഒന്ന് രണ്ട് മൂന്ന്‌ നാല് ജോടിയൊക്കെ ഒരു ദിവസം മാറും.
ഉം
അവനെന്തേലും തിന്നുകഴിയുമ്പത്തേക്കും മേത്തുക്കൂടെയാവും അതും മാറ്റും. പിന്നെ കൊറച്ച് അടുത്തത് ഒഴിക്കുമ്പോത്തേക്ക് അടുത്തതാകും അത് മാറ്റും. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എപ്പഴും എപ്പഴും ഓടി ഓടി പോയി കഴുകിയിടാൻ പറ്റുവോ.
ഏയ്‌ അതൊന്നും പറ്റില്ല. പിന്നെ കുട്ടികളല്ലേ അവരു വെള്ളം കുടിച്ചാലും മേത്തു കൂടെ പോകും എപ്പോളും അതഴിച്ചിടും അവരക്ക് നനവൊന്നും പറ്റില്ലല്ലോ
പറ്റൂല. ഉം
ഇവിടെ പിന്നെ എന്റെ കുട്ടികളൊക്കെ വലുതായിക്കണു അപ്പൊക്ക് ആഹ് പ്രശ്നങ്ങളൊന്നുമില്ല.
ഇല്ല ആഹ് എന്നാലും വേണല്ലോ ഒന്ന് ഇടണമെങ്കിൽ തന്നെ ഒണങ്ങി കിട്ട
അതെ അതെ പക്ഷെ അവരെന്താ അവരെ കൊണ്ടെന്താ ബുദ്ധിമുട്ട്ന്നറിയോ മഴ കൊണ്ടു പോവാ എന്നിട്ട് നനഞ്ഞ് വരിക, എന്നി ട്ട് അതഴിച്ചിടും എന്നിട്ട് വേറെട്ടിട്ട് പോവാ, അത് നല്ല ബുദ്ധിമുട്ടാട്ടോ ആഹ് അത് ഞമ്മക്ക് മിഷ്യനിലിട്ട് നമ്മള് തിരുമ്പിയതാണെങ്കി നമ്മക്കത് ഒണങ്ങി കിട്ടും. ഈ നനഞ്ഞത് നമ്മളെവിടെയാ കൊണ്ടോയി തൂക്കുക കണ്ടു വെച്ചണല്ലേ.
ഉം
വീടിനുള്ളിലെന്തായാലും ഇപ്പമ്മക്ക് ഇടാൻ പറ്റില്ലല്ലോ?
ഇല്ല മിഷ്യനില് പിഴിഞ്ഞിട്ടിട്ടാണെങ്കിലിപ്പൊ ഒന്നോ രണ്ടോ ജോടി ഒരു തന്നേ പിഴിയാനും പറ്റൂല്ലല്ലോ. പിഴിയണെങ്കിൽ ആവറേജ് തുണി വേണ്ടേ.
എത്ര പറഞ്ഞാലും കേക്കൂല മഴയത്ത് പോണ്ട മഴ കൊള്ളണ്ട പറഞ്ഞാ ഉം അങ്ങോട്ട് പറഞ്ഞോന്നും കേക്കൂല, ഇല്ല മഴ കൊള്ളണില്ലാറയും, വരുമ്പോ നനഞ്ഞൊലിച്ചിട്ട് വരും. ആഹ് അതെ, അങ്ങനൊക്കെയൊള്ള ബുദ്ധിമുട്ടാണ് കുട്ടികളെ കൊണ്ട്. ചെറുതുണ്ട് അത് പിന്നെ സ്കൂളില് മദ്രസയിലൊക്കെ പോവുമ്പോ ദോശമാവിരിക്കുന്നുണ്ട് ഫ്രിഡ്ജില്. അത് വെച്ച് ദോശ ഉണ്ടാക്കണം ഇന്നിപ്പോ ഇഡ്ഡലിയുണ്ടാക്കി ഇനി നാളെ ദോശ ഉണ്ടാക്കണം ഇന്ന് ഉച്ചക്കും രാവിലേം ഇഡ്ഡലി ആയിരുന്നു.
ഏഹ്
മീൻ കറി വെച്ചപ്പോ എല്ലാർക്കും ഇഡ്ഡലി വേണം അപ്പൊ അതങ്ങട് ഉണ്ടാക്കി കൊടുത്തു.
ആഹ് ഇവിടെ ഇന്നലെ രാവില ഇന്നലെ രാവിലെ ഉണ്ടാക്കിയന്റെ മാവ് ഒരു കൊറച്ചിരിപ്പുണ്ട്. ആഹ് ഇയിനിപ്പൊ പെണ്ണിന് നാളെ ഉണ്ടാക്കിക്കൊടുത്തുവിടണം അവക്ക് സ്കൂളിൽ അപ്പോ അങ്ങനെ ഉള്ളൊക്കെ മതി. പിന്നെ ഇച്ചിരി ഗോതമ്പുപൊടി കൂടെ കൂട്ടിയിട്ട് അഅങ്ങ് ണ്ടാക്കും. പിന്നെ എറച്ചി കോഴിയുടെ ഇരിപ്പൊണ്ട് ഇരിപ്പൊണ്ട്.
ആ
ഉം അതെ മാതിരി കേറിത്താമസ ണ്ടായിരുന്നു സ് കെട്ടിയോനെയ്.
ആഹ്
അപ്പൊ പുള്ളിക്കാരനവിടെ പോയപ്പോ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ കൊണ്ടുവന്നു. ഉം അതും കറിയാണെ കൊറേ ഒണ്ട് ചോറും ഉണ്ട് കൊറെ ഉച്ചക്ക് വച്ച ചോറും അങ്ങനെ ഇരി പ്പൊണ്ട് എന്ത് ചെയ്യുന്നറിയില്ല.
ഇൻക്കേ ഇൻക്ക് തിന്നാനാണെങ്കിൽ ആൾ ക്കാര് കൊറവും.
ആഹ് സത്യായിട്ട് ഞാനും പിള്ളേര് കെട്ടിയോനും അച്ചാനും അമ്മയും അമ്മ പിന്നെ കോഴി കൂട്ടൂല. ഉം ചോറും കറിയൊക്കെ അങ്ങനെ യുള്ളു നമ്മുക്കൊരു ലിമിറ്റില്ലേ. പിന്നെ പിള്ളേരിപ്പൊ രണ്ടു പ്രാവശ്യം ഭക്ഷണം കഴിച്ചുട്ടോ. ആ അവർക്ക് പിന്നെ നെയ്ച്ചോറ് അങ്ങനെയൊള്ളതൊക്കെ ഭയങ്കര ഇഷ്ടാ. അതുകൊണ്ട്. കയിച്ചിലായി അവർക്ക് കൊടുക്കാ വര് കഴിച്ചോളും.
അല്ല അവരങ്ങനെന്നെയാണ് അവര്ക്ക് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ നല്ല ഷ്ടാണല്ലോ.
ഇഷ്ടാ. ഞാനും കഴിച്ചു പക്ഷെ നിക്ക് തൃപ്തിയായില്ല. ഉം ന്നായിക്കോട്ടേ ശരിന്നാ.
ആ ആയിക്കോട്ടെ
ഓക്കേ ഓക്കെ.